ആ
അത് കുട്ടികളൊക്കെ എവിടെ പിന്നെ
എന്താ വിടെ തല്ലുടിയാണ്ട് രണ്ട് ഒരു സൈഡ്ന്ന്ങ്ങാണ്ട് നൊളോ ൾച്ചിണ്
അപ്പൊ മറ്റാളാ
ച് രി അങ്ങട്ടും ഇങ്ങട്ടും മോസണ്ടാവ് ല കൊ
അല്ലാ മൂന്നാളല്ലേ? രണ്ടാളാണ്. രണ്ടിലും ഏയിലും. മലയാളം മീഡിയാ? ഇംഗ്ലീഷ് മീഡിയാ? ഉം രണ്ടാളും
രണ്ടാളും
ഗവൺമെന്റ് സ് കൂളാണ്. ഞാന് മലയാളം മീഡിയാണ് രണ്ടും.
ഏ ഞാൻ ഓളെ ആദ്യം ഇംഗീഷ്മിഡിയത്തി ചേർത്തി. പിന്നെ ഓള് എന്താലും ഓനെ ഇംഗീഷ് മിഡിയത്തിലെന്നെ ചേർത്തിയാരുന്നു അങ്ങനെനാണ്ട് ചേർത്തിയതാ.
പഠിക്കാന് എങ്ങനെ?
കൊയപ്പംന്നുല്ല.
ഉം ഞാനിങ്ങനെ തന്നെയാ. കുട്ടികക്ക് എന്താ പറയാ? ഗതീയാടാവോന്നുള്ള അങ്ങനെ ഞാനും മലയാളം തന്നെ മതി പിന്നെ ഓലേ ഇപ്പ പറഞ്ഞു ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടാണ് ഇത്ര വലുതായിക്ക്ണത് അപ്പൊ അതേമാതിരി മതി പറഞ്ഞ്ക്കാണ്ട് ഗവമെൻ്റ് സ്കൂളില് ചേർത്തിട്ടാണ്. ഞാ ഞാൻ അയില് പഠിച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും വ ലുതാക്ക്ണത് അങ്ങനെ മതി പറഞ്ഞാണ്. ഇവിടെ എന്റെ വല്ല്യോളപ്പം ഉം നാത്തൂന്റെ ഒരു പേരക്കുട്ടി ഉണ്ടാരുന്നു. ഒല് ഈ അൽബറീല് ചേർത്തിരുന്നു. അയ്നെ പഠിക്കാൻ ഇടെ ഓല് പറഞ്ഞീനി കൊറേ അങ്ങനെ അവിടെ പഠി പഠിപ്പിച്ചാൽ മതിയെന്ന് എന്നിട്ടന്ന് പറഞ്ഞീനി ഞാൻ ഗവൺമെന്റ് സ്കൂളില് വലുതായിട്ടൊക്കെ പഠിച്ച് വലുതായിട്ട് ഒന്നും തോന്നിയിട്ടില്ലെന്ന് മതിയോന്നങ്ങാണ്ട് അങ്ങ
ഏ ഇപ്പ അയിനു പണ്ടത്തെമാതിരിയൊന്നുമല്ല നല്ലോം പഠിപ്പി
ആ നല്ല ആ മറ്റിലേറെ നല്ല ത് ഇവിടെയാണ്.
ഇവിടെന്നാണ്.
ഉം വേറെ പിന്നെന്താ കഴിഞ്ഞില്ലേ ന്നിട്ട്?
ഇല്ല ഇനി തൊടക്കാനൊക്കെ ഒണ്ട്.
ഉം അല്ലെങ്കിലെപ് പ്ളാ കയ്യാ?
ഇല്ലെങ്കിലും ഔ അത് ഒന്നാമത് പിന്നെ മക്കള് ഒമ്പത് മണി മുതല് പത്തണി വരെ ഓരേ വയ്ത്തലാവും ക്കണ്ടേ മദ്രസ്സവിട്ടന്നാ ചായകൊടുക്കലും പറഞ്ഞേക്ക മുടിയട്ടി എടുക്കലും അങ്ങനെ
നമ്മക്ക ഇവിടെ ആളുകള ഒറ്റക്കു അല്ലേ?
ഒറ്റക്കല്ലേ ഹസ്ബന്റ് രാവിലെ പോയാ മ വിഭവം വരുന്നെങ്കി
ആ മുപ്പരും ഇവ്ടെ തന്നെ നാട്ടിൽ തന്നെ? ഉം ഞാ ആ എന്താ ജോലിയ അപ്പൊ?
ചെങ്കല്ലിന്റെ കോറിയിലാ.
ആഹ് അങ്ങനെ ഞമ്മക്കും പോ അതേമാതി എന്താറയാ നമ്മക്ക് ഇത് ഇളച്ചി ഉണ്ടായതുകൊണ്ടാണ് നേർത്ത കൈയുണ്ട അല്ലെങ്കിപ്പെ ഒരാൾ അടച്ച് തരും അപ്പൊ ഒരാൾ ഇവിടെ കമ്പനി
ഏഹ്
ഉം അപ്പൊ അത് ഓളുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരാൾ അടിച്ചരും ഒരാൾ തൊടക്കും ഒരാള് രാലത്തെ കടിഇണ്ടാക്കും ഒരാള് മിറ്റടിച്തരും ആ ആ അങ്ങനെ അപ്പാവുമ്പോ വേം വേം കയ്യും ചെയ്യും
ആഹ്
ഞങ്ങൾക്ക് തോന്നല് ഞായറാഴ്ച നേർത്തെ കയ്യന്നാണ് കാരണം ആ നേരം ഒമ്പ മണി മുതൽ പത്തുമണി മുതൽ വരെ നമ്മുക്ക് ബാക്ക കൂടെ ഉ നടക്ക ഇല്ലല്ലോ അതുകൊണ്ട് നേർത്തെ കഴ്യുന്നുള്ള എന്താണ് മറ്റേതാനേര ഉം അങ്ങ നാറലൊക്കെ പോവാൻ
ആ അയിന് അയിന് അഞ്ചേരവുമ്പോ നീക്കുമെയ്
ഏഹ്
അഞ്ചരാകുമ്പോ നീ ച്ച് ചായേം കടിയാണ് മോക്കസ് മദ്രസ ഉണ്ട്
ഉം അപ്പൊ മോൻ വലിയ കുട്ടി ക്ക് എന്താ പറയാ എപ്പളാ മദ്ര
ഒ ഓക്ക് സുഭയ്ക്ക് മോന് ഏ ഏഴ് മണിക്കുപോണം ഇവിടുന്ന് ഏർ
ആഹ് ഇവിടെക്കെപ്പോളും രാത്രി ക്ലാസ് ആണ് വല്യൊക്കെ എട്ടാം ക്ലാസ്സിലല്ലേ ഇവിടൊക്കെ ഭയങ്കര ഗതിയടാണ് ഇവിടെ ആയി റ്റില്ല ഇത് വരെ അഉം കൂടി ആവാണ്ട് പക്ഷെപ്പാവശ്യം വരെേ ഉള്ളൂ കേട്ടാ വലിയക്ക രാത്രി ക്ലാസ് അടത്ത ഒമ്പാം ക്ലാസ് മുതൽ
സുബൈക്ക
ആഹ
ഇതൊന്ന് മക്കൾക്ക് സ്കൂളത്തൊന്ന് നോ
കയ്യൂല ഭയങ്കര ഗതിയേടാണ് ഈ രാത്രി ക്ലാസ് ആകുമ്പോ ഞമ്മക്ക ഒന്ന് പൊറത്ത്ക്ക് എറങ്ങണെങ്കി കൂടി വ്യാഴ്ച ഒന്നെങ്കി വ്യാഴാഴ്ച ആവാ ണം അല്ലെങ്കിൽ ഞായറാഴ്ച ആവാൻ കാത്തിക്കണം. അല്ല അത് നടക്കൂലത ഭയങ്കര ഗതിയാടാ ഇവിടെ എന്താച്ചാല് ഉസ്താദുമാര് ന്നാമത് ഈ സാധാരണ സ്കൂളുകളിലൊക്കെ ഉല്ലേ ഉണ്ടാവലേ ഇവിടൊന്നും ഓല അങ്ങനത്തെ സ്കൂളുകളിലല്ല കൊണ്ടൻ കെ അങ്ങനെയൊക്കെ ആയിക്കൊണ്ടാണ് ഉസ്തവന്മാര് അപ്പൊ ഓലക്ക് പറഞ്ഞാല ഇപ്പൊ എന്താ പറയാ ഈ ഞാർ എല്ലാ ദിവസവും അങ്ങനെയൊന്നും പറ്റൂലല്ലോ ഒരു എന്താ പറ നമ്മക്ക് ഈ ഇതുണ്ടാവില്ല വെക്കേഷനിലും കൂടി രാ അയാനിവിടെക്ലാസ് അപ്പൊ ഈ വെക്കേഷനി ഒക്കെ പറയുമ്പോ സ്കൂള് ഒഴവാവണ്ട അങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഉസ്തമാർക്ക് ആണെങ്കിൽ സ്കൂൾയവല്ല അപ്പൊ പിന്നെ ആ പത്ത മണിക്കൊക്കെ പറ്റല്ലോ പിന്നെ ഇപ്പ ഇങ്ങനെ ആകുമ്പോ വേറെ കട കവുബോൾ പറ്റിലല്ലോ കടക്കാ അന്നെ നേരം തന്നെ പോണ്ട പിന്നെ പത്തു മണിക്ക് ഒന്നും ക്ലാസ് എടുക്കൂല പിന്നെ ഉസ്താദ് ഓരോ ഉസ്താമ്മാര് ഒരു മദ്രസ രാവിലെ ഒരു മദ്രസ വേറെ വേറെ മദ്രസില് രാത്രി അങ്ങനെ
ഏ ഏ അങ്ങനൊക്കെ
ആ അപ്പൊ പിന്നെ അതും പറ്റൂല ഉം അങ്ങനൊക്കായിട്ട് ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒന്ന് വിരുന്ന് ആ ഒന്ന് വിരുന്ന് പോവാനും പറ്റൂല്ല ആ എരുത്താണ് ഒരു അഞ്ചിൻറ്റ് പത്തിൻറ്റ് നടക്ക ക്കാൻള്ള ദൂരൊള്ളൂ
ആഹ
ദൂരൊന്നുമല്ല പക്ഷെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇനിപ്പോൊ ഒരു പഞ്ച് പേന്റെ ദിവസം എന്താ പറയാ ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനത്തെ ദിവസേ വരുള്ളൂ ഒരു ഞായറാഴ്ച കിട്ടുല്ല ഒന്ന് വരുന്നാണെങ്കില് എന്തായിപ്പോം ചെയ്യ ഞാൻ പറഞ്ഞ്‌ ഈ കൊല്ലം കൂടിയാലേ ഉള്ളൂ എന്നൊക്കെ പറുഞ്ഞു കഴിഞ്ഞ എന്ത് ര രാവിലെ
രാത്രി ആയിതി
രാത്രി ആറ് മുതല് എട്ട് വരെ ഒന്ന്മു മുതല് അല്ല ഒമ്പത് മുതല് പ്ലസ് ടു വരെ രാവിലെ ആറേക്കാല് മുതല് ഏഴേകാല് വരെറ്റെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നാം ക്ലാസ് മുതല് അ അതിന്റെ അടിയില് ആറര മുതൽ എട്ട് ത്തര വരെ അഞ്ചാം ക്ലാസ്ന്ണ്ട് അത് അയിന്റെ അടിയില് പിന്നെ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ ഏഴ് മണി ഏ ക്കാല് മുതല്
ആ ഏ
പിന്നെ ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ രാത്രി പണ പോവാണ് ക്ലാസ് വരെ എട്ടാം ക്ലാസ്സിൽ എന്റെ മൂത്തച്ഛ്ന്റെ എട്ട് എട്ടില് മൂത്തച്ഛ്ന്റെ മോളും ഉണ്ടായിരുന്നു അപ്പൊ ഓള് രാവിലായി ഓളോ നട്ട് എന്താ പറയാ മ് ഇപ്പൊ ഇവള് ഒറ്റക്കള്ളു അപ്പൊ ഓൾക്കൊരു ചടപ്പാണ്
ആ ആ
ആ അതന്നെ എന്നിട്ട് എപ്പാഴ തുടങ്ങുവാ
ഒമ്പത് മണിവരെണ്ടാവും ചെയ്യാൻ.
ആഹ്
അത് അങ്ങനെ ഇ ഒന്നും പറ്റൂല അല്ലെങ്കിൽ എന്റെ നാ വീട്ട് വീട്ടിലൊക്കെ ആയന്ന് എങ്ങനെച്ചാല് എന്താണെങ്കിലും ആറ് മണിക്ക് തൊടങ്ങും. ഞങ്ങളവടെക്കെ രാത്രി ക്ലാസ് ക്കായന്ന്. അതിഞ്ഞിപ്പ മരിബാ ആറണിക്കാണെങ്കിലും അല്ലങ്ക് ന്റെ മുന്നാണെങ്കിലും ആറ് മണിക്ക് മദ്രസ് തൊടങ്ങും. ന്ന്ട്ട് എട്ട് മണിവരെ പ്പല്ല്യേര്ന്നു
ആഹ്
അതിഞ്ഞിപ്പോ എപ്പ മരിബാങ്കാണെങ്കിലും ആറ് മണിക്ക് എന്തായാലും മദ്രസ് തൊടങ്ങും. ന്ന്ട്ട് പിന്നെ ഞ്ഞി മദ്രസ് തൊടങ്ങി ആറെര ആറേമുക്കാലിനാണെങ്കിലും നിസ്കാരം അങ്ങനെ അയ്ക്കാ മദ്രസ്ന്ന് അയ്ക്കാണ്ട്.
ആഹ്
അതക്കാവുമ്പോ സുഖേര്ന്നു.
ആഹ്
ത് ഭയങ്കര കെത്യേടാ
മ്
ങ്ങളവടെ എത്ര വെരേള്ളത്?
ഞങ്ങളവടെ പ്ലസ് റ്റു വെരേണ്ട്. ഒന്ന് മുതൽ അഞ്ച് വരെ പിന്നെ രാവിലെ ഏയെരക്ക് തൊടങ്ങി ട്ട് ഒമ്പതേകാല് വെരേ. പിന്നെ ആഹ് മറ്റത് ആറ് മുതല് പ്ലസ് റ്റു വരെ ആറ് ആറ് മണി ക്ക് തൊടങ്ങിട്ട് ഏയെര വെരെ.
മ് അങ്ങനക്കായാലും ഗത്യേടില്ല. ത് ങ്ങനായിറ്റ ന്റെ ഹസ്ബന്റ് ഉദവ്യാണ്
ഏ
ഏ ഓല് ഇവടെ എര്ത്ത് അട്ത്ത മഹല്ലില് പഠിപ്പിക്കുണ്ട്. അപ്പം മൂപ്പരെ മദ് പ്രസ്സിലൊക്കതേമാരിയാണ്. ക്ഷേ ഓൽക്ക്‌ ക്ലാസ് രാത് ത്രിണ്ട് തോന്ന്ട്ടൊ ക്ഷേ ഇന്നാലും രണ്ട് തയ്ക്കാണ്ട് ഏ വെക്കേഷനിലൊക്കെ നല്ല സുഖം. താണ് ഓൽത് രാവിലെ കഴിയും ആ ഞാൻ ആ വെ ഇല്ലണ്ട്. നമ്മളടുത്ത മഹല്ലിലാണ്
മഹല്ല് ആ ആ അട്ത്ത മഹല്ല് ആ
ആ ഇവടെ പോവൂലാ എന്താ പറയ്യാ ഉം എന്താ പറയാ മുറ്റത്ത് മു മല്ല മുല്ലക്ക് മണയില്ലാന്ന്
ആ പിന്നെ ഞമ്മളെ ത്തിലന്നെ നിക്കുമ്പോ ആർക്കും ഒര് നെലിം വെലിം ഇണ്ടാവൂല്ല ആ
ഉം വേറെ പിന്നെന്താ? അങ്ങനൊക്കെ പോണ്‌ ഓൽക്ക് ഓ ആ ബടെ വെ ആ ഓലെ മദ്രസില് വെക്കേഷന്ല്ല് എന്താറിയാ പത്തുമണിയാവുമ്പോത്തിന് എല്ലാ ക്ലാസ്സും കഴിയ്യും
ആ
രാവിലത്തെ ഷിഫ്റ്റും രാത്രിയും ഒ ക്കെ ആ ഒരു ഒ അങ്ങനെണ്ന്ന്പ്പൊ ആറു മണി മുതല് ഏ എട്ടു മണി വ രെ ഒന്നും പിന്നെ എട്ടെ ക്കാല് മുതല് പത്ത് മണിവരെ ഒന്നും അങ്ങനങ്ങനെ എത്തേ മോള്തും അങ്ങന്നെ അങ്ങനെ ആ എന്തൊരു സുഖേന് വെക്കേഷനെന്നാന്നറിയോ? ക്കും പോവാൻ പറ്റൂല ഇവടെ എന്നിട്ട് ചടപ്പെടുക്കാ ഞമ്മക്ക്. അങ്ങനായിറ്റ് വേറെന്താ പിന്നെ?
പിന്നെന്തൊക്കെയാ അങ്ങനെ പോണ്.
കുട്ടികൾക്കൊക്കെ വന്നിട്ട് കുളികഞ്ഞാരുന്നോ.
ഇല്ല കഴിഞ്ഞിട്ടൊന്നുമില്ല അത് ഞാൻ കൊറേ വട്ടം പറഞ്ഞാലേ കുളിക് ക്ക എറങ്ങന്നെ ഒള്ളൂ.
ഈ കുട്ടികളര് ഇതാണ് ഞ ഞാനൊക്കെ വിലടെൊക്കെ പറഞ്ഞു കേ്ടും ഞമുക്ക് ഓലത്തും കൂടി കഴിഞ്ഞാലല്ല
ആഹ അതെന്താ അത കൂടി അത് തിന്തിട്ട നമ്മുക്കൊരു സമാധാനണല്ലോ ആ അതോരു പറ കേക്കനല്ല
ആഹ് ഇവിടെന്നിട്ട് ബിലപ്പും ഇങ്ങനെന്നെ പറ അ വല്ല അറിയാം അത എനക്ക്െന്താണ് ആളത്തിന്റെ വാധിയിലച്ചു
ആ്
പക്ഷെ ഞമ്മക്ക് അതും കൂടും കഴിഞ്ഞന്ന നാളക്കൊക്കെ വ ഇ ഇത്തൊക്കെ ഉണ്ടല്ലോ എന്നുള്ളസ പറഞ്ഞിട്ട് കാര്യില്ല
ഫുള് മെഷീനി തന്നെയാണോ അലക്കല്
അല്ല ഉ വല്ലും മെഷീനിലേ മറ്റേ ഓട്ടോമാറ്റിക് അല്ല സെമിയാണ് അപ്പൊ പിന്നെ ചടപ്പല അങ്ങനെ ചെന്ന് അതാണെങ്കിൽ ഞങ്ങളത് മേലാണ് ആ മേലാണ്
ആഹ
അപ്പൊ അയിനിങ്ങനെ ഞ ഞങ്ങള് എന്താ പറയാ ഉമ്മ മരിച്ച ഒരു കൊല്ലായിറ്റള്ള മരിച്ചെടുക്ക കഴിഞ്ഞ റമലാനിലാണ് മരിച്ചെടുക്കുക വീന്ത്രമളല്ല അപ്പൊ പിന്നെ ഇപ്പൊ വാപ്പറ്റും കൊണ്ടള്ളവിടെ അപ്പൊ ഞങ്ങള പ്പോ താഴ്ത്തില്ല താഴ്ത്താ കിടക്കല് അപ്പൊ ഈന്റെ ഫുള്ള് നഞമ്മള് അങ്ങനെ ഒന്ന് വെള്ളം മാറ്റാൻ മേൽക്കയറണം അ പിന്നെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചറങ്ങണം അങ്ങനെ ആയുമ്പ നമുക്കൊരു ചടപ്പാണ് അപ്പ പിന്ന കല്ലുന്നു പിന്നെ ബെ്ീറ്റ് സാധനങ്ങൾ പിന്നെ മഷീല്ലോ
ഏ
ഉം
ഞാനും അങ്ങനെ തന്നെ
ഉ അതായല്േ ആ നിരം കൊുടിി നമ്മള ഇതെല്ലാം കഴിയും
അത് ശെരിയന്നെ മഷീലാവുമ്പോ അങ്ങനെ താങ്ങി നക്കും
മറ്റേത് കുളിയും കൂടിയും കഴു
ഉം ഉം
ഉം വേറെ പിന്നെന്താ
പിന്നെ എന്തൊക്കെയാ വീട്ട് പോവാറില്ലേ
ആഹ് പയിനൊന്ന് പയിനൊന്ന് ഇറ്റായി ഞാൻവെക്കാണ് ഞാൻ വിളിച്ച